ഹലോ
ആഹ് കേക്ക്ന്നില്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട്.
എന്താണ് വിശേഷം?
അൽഹംദുലില്ലാഹ് സുഖാണ് കെടന്നോ എല്ലാരും?
ആഹ് കെടന്ന് ഞാൻ കെട ഉമ്മീം ഉപ്പയൊന്നും കെടന്നിട്ടില്ല.
ഏഹ് ഫുഡൊക്കെ കഴിച്ചുലേ
ഓഹ് ങ്ങള് കഴ്ച്ചോ?
ആഹ് കഴ്ച്ചു. പിന്നെന്താ ഫുഡ്?
ഇന്ന് ചോറും മീൻ കറിയും മീൻപൊരിച്ചതും ഉപ്പേരിം അതൊക്കെന്നെ.
ആഹ് ആഹാ
അവിടെ എന്തേയ്നു സ്പെഷ്യൽ ആയിട്ട് എന്തെണ്ടേയ്ന്യോ?
ഏഹ് ഏഹ് സ്പെഷ്യൽ ആയിട്ട് ഒന്നുല്ല. ചോറും കൂട്ടാനും കറിം അങ്ങനൊക്കെ തന്നെ.
ആഹ് ആഹ്.
വേറെ എന്തൊക്കെന്നട്ട്.
ഉയരെന്നെണ്
കേക്ക്ണില്ലെ പറയ്ണത്
ആഹ് കേക്ക്ണ്ണ്ട് എന്താണ് പഠിക്കാണോ
ഉം അല്ലല്ല ഞാൻ ചെറ്യേ ബിസ്നെസെയ്ട്ട് കൊണ്ടട്ക്കാൻ വേണ്ടി ക്രാഫ്റ്റ് വർക്ക് ചെയ്യാണ്.
ആഹ് ആഹ് അങ്ങനെ എല്ലം ചെയ്യായ്ര്ക്കും.
ആഹ് ആമറ്റേ അമ്പറയ് എല്ലായിറ്റും എല്ലാം ചെയ്യും
ആഹ് ആഹ്
നിങ്ങളെന്താ നിങ്ങളെന്തെലും വർക്ക് ചെയ്ണ്ടോ
ഞാൻ പഠിക്ക്യാണ്
ആഹ് ആഹ് പഠിക്ക്യാലെ
ഉം
ക്ലാസ്ണ്ടാവ് ലെ ഇനി നാളൊക്കെ.
ഞാന് ഡിഗ്രി കഴിഞ്ഞപ്പങ്ങനെ നിക്കാണ് രണ്ടു മാസായി. ഇപ്പൊ രണ്ടുസം മുബേ അക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സിനെ ചേർന്നിനി രണ്ട്സയിട്ടേള്ളൂ പോവാൻ തൊട്ങ്ങിട്ട്.
ന്റെ അനിയത്തി ഡിഗിരി ഏഹ് ന്റെ പ്ലസ് ടു കഴ്ഞ്ഞിട്ട് അക്കൗണ്ടിങ്ങാ കഴ്ഞ്ഞെ
എക്കൗണ്ടിങ്ങില് കഴ്ഞ്ഞതാ
ഏത് ഏലക്കോ കേറിര്ന്ന് ഉം ഇങ്ങട്ടക്കെ കല്യാണം കഴിഞ്ഞു ഇപ്പങ്ങട്ട്.
എത്ര മാസത്തെ കോയ്സാ പഠിച്ചീനു.
വൺ ഇയറ്
ആഹ് ആഹ് എത്രങ്ക സാലറിയൊക്കെ ഇണ്ടയ്നോ
ആഹ് ഓളൊരു അതായത് ഓളാകെ രണ്ടു മാസക്കൊള്ളു നിന്നിട്ട് ഷോപ്പില് പിന്നെ. ഓള കല്യാണം ഉറപ്പിച്ചപ്പ അവര് പറഞ്ഞു. ഇനിപ്പെന്തായാലും വെറുതെ ക്കാടെ പോവണ്ട. ഇബടെ വന്നിട്ട് ഏഹ് ജോലിക്കും പോക പഠിക്ക. പഠിക്കാനും ഇട്ക്കാറ്ഞ്ഞിട്ട് അങ്ങനെ ഇപ്പോ അഡ്മിഷന് ഇട്ത്ത്ക്ക്ണ് ഡിഗ്രിക്ക്
അവിടെങ്ങനെണ് സാലറി കിട്ടല്ണ്ട്.
ആഹ് ഇവിടെ ഇപ്പ രണ്ടു മാസം ജോയിൻ ചെയ്തിട്ട്. എത്രെ മറ്റേ ഒരു ഷോപ്പിലാ നിന്നിരുന്നത്. ഡ്രസ്സിന്റെ അക്കൗണ്ടിങ്ങായിട്ട് എത്ര പസ്റ്റ് സാലറി ഒമ്പത്തിനായിരോ അങ്ങനെന്തോ കിട്ടിക്ക്ണത്
ആഹ് ആഹ്
ഉം നല്ല സ്കോപ്പ് ആണല്ലോ ഡിഗ്രി ഇണ്ടെങ്കി അപ്പൊ ങ്ങട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത്ക്ണ്.
ആഹ് ബികോം ആയിരിക്കൂല്ലേ.
ആ പ്പൊ ബികോമ്മയ്കണ്ടെടുത്ക്ണ്
ഉം ഉം
ക്ലാസ് തൊടങ്ങിട്ടില്ല. ഇപ്പ ജോയിൻ ആയിട്ടെള്ളു
ആ് അലോട്ട്മെന്റ് ഒക്കെ വരേണ്ടിരുല്ലേ.
ചുമ്മാ
ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് അതിന് കേറിയത്
ആഹ് എങ്ങനായാലും കൊഴപ്പല്ല ഇത് പിന്നെ ആദ്യം തന്നെ പഠിച്ചിട്ട് ഇപ്പ ഡിഗ്രക്ക്
ആഹ് ആ
ഏതാ ടീം ഏതെങ്കിലും മെസ്സി യാണോ ബ്രസീൽ ൽ ഏതാ അങ്ങനെന്തങ്കിലും ഉണ്ടോ
അങ്ങനൊന്നുംല്ല അങ്ങനെ കളീനോട് വല്യ താല്പര്യല്ല.
കോളേജിലൊക്കെ പരിപാടിയൊന്നുല്ല.
കോളേജ് കഴിഞ്ഞല്ലോ
ആഹ് കഴിഞ്ഞല്ലോല്ലേ കൊറെ രണ്ടു മാസം ആയല്ലോല്ലേ
ആഹ്
ആഹ്
ചെടിയൊക്കെ നടലുണ്ടോ
ഏ
ചെടികളൊക്കെ നടലുണ്ടോ
അങ്ങനെ ചോദിച്ച് കഴിഞ്ഞാല് ഇല്ല പണ്ട് ഒരു ചെറുപ്പത്തിലൊക്കെ നല്ല നോക്കി ഇരുന്നു ഇപ്പപ്പിന്നെ ഇതൊക്കെ വിട്ട് നല്ല ഇഷ്ടാണ് ഒരു ഒരു കാലത്ത് ഒരു ഭയങ്കര ഒരു ഇതായിന്നു അല്ലെ ഒരു പത്ത് മണിന്റെത് പിന്നെ ഒരു പുല്ലൊക്കെ ഇങ്ങനെ ചട്ടിയല് ഒക്കെ ഇങ്ങനെ തൂക്കിയിടും മേലെ വീട്ടിന്റെ ടറസിമേല് ആ ആ ഒരു ടൈമില് ആ അത് ഒക്കെ അത് ഒക്കെ ഭയങ്കര ദീലാവും മ്മള് അല്ല ചെയ്ത് നോക്കി ഇരുന്നത് അല്ല പിന്നെ അതാണ്ട് വിട്ട്
ഉം
നിങ്ങക്ക് എന്താ ഇഷ്ട ഇങ്ങനെ പ്ലാന്റുകള് ഒക്കെ വെക്കണേ
ഇല്ല പണ്ടൊക്കെ അങ്ങനെ ചെയല് ഒണ്ടായിന്ന് പിന്നെ ഇപ്പ അങ്ങനെ ചെയ്യലൊന്നും ഇല്ല ഉമ്മ ഉണ്ടാക്കലൊക്കെ ഒണ്ട്
കുക്കയ്യോ
കുക്ക് ഉമ്മ വീട്ടില് ഇല്ലെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ഉമ്മന്നെ ഇണ്ടാക്കല്
എലകള് ഒക്കെ ഒണ്ടാക്കുവോ സ്പെഷ്യല് ഒക്കെ
ആ മന്തി ഇണ്ടാക്കല് ഒണ്ട്
ആഹ്
നിങ്ങള് എണ്ടാക്കലുണ്ടോ
എക്ക് ചോറ് കൂട്ടാന് അങ്ങനെ ഒന്നും ഉണ്ടാക്കണ ഇഷ്ട അല്ല നമ്മള് ഇൻസ്റ്റയിൽ ഓരോരോ വൈറല് കാണുല്ലോ കൂട്ടാൻ ഒണ്ടാക്കാന് ആഹ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹ ഇഷ്ടാണ് അപ്പ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും
ഉം ഉം
ട്രിപ്പ് ഒക്കെ പോയിരുന്നോ
ട്രിപ്പ് കോളേജിന്ന് പോയതാ പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഇവിടെ അടുത്ത് ഒക്കെ പോകും
ആ. മയ ഇണ്ടൊ അവിടെ
ഇന്നലെയു മിനിഞ്ഞാന്നും നല്ല വെയില് ആയിന്നു നല്ല ചൂട് ആയിന്നു പക്ഷേ ഇപ്പ കൊറച്ച് മയ
ആ ഇന്ന് കൊറച്ച് ഇവിടെയും പെയ്തേക്കണ് ഇന്നലെ മിനിഞ്ഞാന്ന് ഒക്കെ ഭയങ്കര ഷോക്ക ആയിരുന്നു
ആഹ് ആഹ് ഇങ്ങൾ ട്രിപ്പ് പോവല് ഒണ്ടോ
ആഹ് ട്രിപ്പ് പോക്കേ ഇല്ല ഇപ്പൊ പിന്നെ മയ അല്ലേയിരുന്നോ ഇപ്പള് അല്ല രണ്ടു ദിവസം - - സലഒന്ന് കൊറഞ്ഞത്
മം ഉ. ഒരുങ്ങി
ആ പോലെരാ ആ ഫാമിലി കൊണ്ട് ഒക്കെ ഇപ്പൊ പോവും ഒച്ച മൈൻഡ് ഉള്ള എന്താ അറിയില്ല. എവിടെ എത്തുമ്പ ഒന്നും അറിയില്ല. അ ആ വണ്ടി ആത്റീലപടിക്കും. ഉം വേറെ എന്ത് ഒക്കെ എണ്ട്
എന്താ ബന്ധങ്ങനെ എപ്പോഴും
ഏഹ് ഹലോ
അള.
ക്ലിയർ ആവണില്ലേ ഞാൻ പറിയണത്.
ആഹ് കേക്ക്ണ്ട്. അലൊ.
കി എഹ് കിട്ട്ണ്ല്ലെ ഇങ്ങക്ക്?
ഞാ പറയുന്നെ കേക്ക്ല്ല.
ആഹ് നിങ്ങൾ പറിണെ കേൾക്ക്ണ്ട്.
ആഹ് ആഹ്. മക്കള്ണ്ടോ?
ആഹ് എനിക്കൊര് മോള്ണ്ട്. രണ്ട് വയസ്സായെഒള്ളു.
ആഹ് ആഹ്. കെടന്നോ?
ഹലോ.
കെടന്നോ മോള്?
ആഹ് മോള് കെടന്ന്. പാല്കുടി ന്നിർത്തീക്കാണ്. രണ്ട് വയസായി. റ്റില്ല അപ്പൊ പാല്കുടി നിർതിപൊ ഓഹ് അ ആള് ഭയങ്കര കുറുമ്പച്യാണ്.
ഒറങ്ങ്യോ?
ആഹ് പിന്നെ പാല്കുടയെ ഭയങ്കര അലമ്പൊക്കേണ്. അതാണ് മെല്ലെ മെല്ലെ കൊണ്ടോവാവ് വെര്നത് പശെ ന്നിർ ത്തെക്കും ന്നാളെന്നെ പെട്ടെന്ന് ന്നിർത്തി പോയ്ക്ക്ണ്.
ഏഹ്.
ഉം അട്ത മാസ ആവ്യ.
ഉം ഉം ചെലോലങ്ങനെ വേം ന്നിർത്തൂലല്ലൊ.
ആഹ് ചെലോര് ന്നിർത്തൂല നിന്നെ. ഇപ്പതന്നെ തൊടങ്ങി പഷെ. ആഹ് ഇപ്പതന്നെ ന്നിർത്തി പൊയ്ക്ക്ണ് മോള്. ഇങ്ങക്കെന്താ ഒറക്ക്ണ്ടൊ. അല്ല ഒർക്ക് പുട്ച്ച പോലെ.
ഹ്ഹ് അങ്ങനെ ഒന്നുല്ല രാവിലെ നേരത്തെണീക്ക്ണോണ്ട് ക്ലാസ്സ്ക്കൊക്കെ പോണോണ്ട്.
ഉം ഇപ്പ എന്തേലും പരിവാടിണ്ടോ?
എങ്ങനെ?
അല്ല ഏഹ് ഇപ്പ എന്തേലും പഠിക്ക്ണെ എന്തേലുണ്ടോ? ഉം വേറെപ്പ എന്താ എന്തേലും മെ എൻഗേജ്മെന്റ് നിക്കാഹ് അങ്ങനെ എന്തെങ്ക്‌ലും കൈഞ്ക്ക്ണോ?
കയ്ഞ്ട്ടൊന്നുല്ല.
ന്നോക്ക്ണ് ണ്ടോ?
ഇപ്പം ന്നോക്കണന്നുല്ല ഇഞ്ഞി ക്ലസൊക്കെ കഴിഞ്ഞിട്ട്.
ആഹ്
കൊറച്ചയ്ഞ്ട്ട് ഇപ്പളേ കെട്ടണ്ട വിജാര്ച്ച്.
ഹ് ഹ് ഹ്
ങ്ങനെ ഇട്ട് പോയ്ട്ട് കാര്യന്നുല്ല പഠിചെന്തെങ്കിലും പണി കിട്ടിയാല്. കെട്ടാ അങ്ങനൊക്കെ വിജാര്ച്ച്.
എക്കൗണ്ടെ ഇങ്ങട്ട് ക്ലാസ്സ് ജോയിന് എപ്പള ചെയ്യ്ണേ?
ജോയിൻ ചെയ്ത് രണ്ടോസായി ക്ലാസ്സിൽ പോവാൻ തൊടങ്ങിട്ട്.
എഹ് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു?
ഇന്നലിം ഇന്നും പോയ്ട്ടോള്ളൂ ഉച്ചവരെണ്ടാവല്.
ആഹ്. ഇവട്ത്തന്നെ വേറെ പ്രത്യേയിച്ച് എന്തെലും പണ്യാൾ ചെയ്യ്ണ്ടോ ഇങ്ങനെ ബിസ്നസായ്റ്റ്.
ഇദ് ഞാന് ഗ്രഫ്റ്റ്ന്റെ ഇങ്ങനെ ചെയ്യലണ്ട്യ്നി ഓവറായ്റ്റ് ചെയ്യലൊന്നുല്ല.
ആഹ്
ആഹ് അധികൊന്നും ചെയ്യല്. ഏഹ് ഇൻക്ക് അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്യലില്ല ഓവറായിട്ട് ഇവിടെ അടുത്തൊക്കെ ആരെങ്കിലും പറയാണെങ്കിൽ ചെയ്ത് കൊടുക്കും
ഏഹ് ഇൻസ്റ്റൽ പേജ് ഒന്നുല്ല
പേജ് ഇണ്ട് അയ്ല് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യലൊന്നൂല്ല
ഏഹ് എന്താ പേരെന്താ
ഗ്ലിറ്റർ ഗ്രാഫ്റ്റ് എന്ന് പർഞ്ഞിട്ട്
ആഹ്
ഉം ഉം
കൊറേ ആയി കൊറേ ആയോ ഇങ്ങൾ തൊടങ്ങിട്ട്
ഞാന് വെറുതെ പേജ് ഉണ്ടാക്കിട്ട് ന്നൊള്ളു പക്ഷേ ഞാനങ്ങനെ അതില് ക്രാഫ്റ്റിനായിട്ട് അങ്ങനെ ഞാൻ ചെയ്യലില്ല ഓവർ വർക്കൊന്നും അങ്ങനെ ചെയ്യലില്ല അതില് ആരെങ്കിലും പറിണോര്ണ്ടെങ്കില് ചെയ്തു കൊടുക്കും ചെലപ്പം പോസ്റ്റ് ഒന്നുടലൊന്നുല്ല്യ കയ്യ് ആണെങ്കി
പിന്നെ വേറെന്താ കിട്ടാ
ഇങ്ങൾക്ക് ഓർഡർ ഒക്കെ കിട്ടൽണ്ടോ
ആഹ് ഓർഡർ കൊർച്ചൊക്കെ ഇങ്ങനെ കിട്ടൂ ഞാ ഇപ്പൊ തൊടങ്ങിയുള്ളൂ ജനുവരില് തൊടങ്ങിയുള്ളു
ഉം ഉം
കാലഘട്ടം എന്താ സുഖല്ലേ
വേറെന്താ
ന്നാ ശെരി ട്ടോ ഞാൻ പിന്നെ വിളിക്കേ
ആഹ് ആഹ്